ഹലോ
ആഹ് കേൾക്ക്ന്നില്ലേ
ഓഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്നുണ്ട് സുഖവാണോ
ഓഹ് ഇങ്ങനെ ഇങ്ങനെ പോവ്ണ്ട് ച ചായക്
ജോലിയെക്കെ കഴിഞ്ഞാ
ഇല്ല അവര് രാവിലെത്തെ ഇതൊക്കെ കയിഞ്ഞിട്ടാെള്ളൂ പിന്നെ സ്കൂളൊക്കേയ് മഴായതോണ്ട് ഇന്ന് ഉസ്കൂള് ലീവാ മക്കൾക്ക്
ആഹ് ഹ ഹ ഹ ആഹ് നമക്കൊന്നും അത്ര മഴയൊന്നുല്ല ആഹ്
ഇന്നെലിം ഇന്നും നല്ല മഴേന്നു
മഴേര്ന്നോ ആഹ് ആഹ് ഹ ഹ നമുക്ക് ശനിയാഴ്ച മഴ പെയ്തതാ ഇപ്പം മഴയൊന്നുല്ല
ആഹ് ഇന്നലെത്തെ അത്ര മഴ ഇന്ന് ഇല്യ ഇന്ന്ന്നാലും കാെറച്ചൊരു കാെറവ്ണ്ട് ഇന്നലെ ഫുള്ള് മഴന്നേനു
ആഹ് മഴയായിരുന്നോ ആഹ് ആഹ് ആഹ് അത് കാരണം പാെറത്തോട്ടൊന്നും എറങ്ങാനും പറ്റ്
ഏഹ് കഴിയൂല തീരെ ഇതില്ലേന്നു
അഹഹ ഹ് ആഹ് ചായെക്കെ കുടിച്ചു കാപ്പിയൊക്കെ കുടിച്ചു
ആഹ്
ഉം ഉം ഞങ്ങള് ഞങ്ങള് കുടുംബശ്രീ അംഗങ്ങളുകൂടി ഒര് ഷോപ്പ് താെടങ്ങിയിട്ടുണ്ട്
ആഹ് എൻ എന്തിന്റെ
ഹ് നാടൻ സാനങ്ങള് അതായത് നാടം വെളിച്ചെണ്ണ നാടൻ തേങ്ങ അതായത് മാെളകുംപൊടി മല്ലി പൊടി അതൊക്കെ നമ്മള് സ്വന്തായി ട്ട് ഒണക്കി കഴ്കി ഒണക്കി പൊടിച്ച് ആഹ് പൊടിച്ചിട്ട് അപ്പൊ അഏഴ് പേര് കൂടിയാണ് അത് തൊടങ്ങിയത്
തൊടി ആഹ് ഇ
അപ്പൊ ആഹ് ഓരോ ദിവസം ഓരോതർക്കാണ് ഡ്യൂട്ടി ഹഹ ഹഹഹ അപ്പൊ ഇന്ന് ആഹ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടിയാണ് എഹഹ് ഹ് അപ്പൊ ഞാന് ഇവിടെ വന്നിരിക്കുവാണ്
ആഹ് അതാവുമ്പോമക്ക് സാധനങ്ങള് നല്ലസാധനം ഉപയോഗിക്കും ചെയ്യാ അതന്നെ അതൊരുതാണ്.
അതന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മള് കടയിന്നൊക്കെ വാങ്ങിക്കുന്ന എങ്ങനെയുള്ളയാ
എങ്ങനായ്ലും മാ അതന്നെ മായണ്ടാവും അയിലൊക്കെ ഇതാകുമ്പോ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കൂട്ട ട്ടും ചെയ്യാ
വിശ്വസിച്ച് വാങ്ങിക്കയും ചെയ്യാ ആണ് ആണ് പ്രത്യേകിച്ച് സംരംഭം പോലെ കുടുംബശ്രീ സംരംഭം ഭം പോലൊക്കെ തൊടങ്ങിക്കഴിഞ്ഞാ എല്ലാരും സ്ത്രീകളെല്ലാം നല്ല രീതിയിൽ വൃ ത്തിയായിട്ടാണ് കാര്യങ്ങള് ചെയ്യുന്നത് ആഹ് വല്ല്യ വല്ല്യ ചാക്ക്‌ല് നമ്മള് ഒണക്കും ചാക്കിലിട്ട് ഒണക്കിയാണ് പൊടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി നമ്മക്ക് സ്വന്തമായിട്ടൊരു മില്ലും കൂടെ സ്റ്റാർട്ട്യ്യാനുള്ള നോ പരിപാടി നോക്കുന്നുണ്ട് ആഹ് കാരണം ഇപ്പം നമ്മളിപ്പോ
അതന്നെ
ആഹ് ഇപ്പം നമ്മള് പൊറത്ത് കൊടുത്താണ് പൊടിപ്പിക്ക ആട്ടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന കത്ത് അതിനകത്ത് നമുക്ക് വല്ല്യ ലാഭംകിട്ടുന്നില്ല. അപ്പം മില്ലും കൂടെ തുടങ്ങികഴിഞ്ഞാ നമ്മുടെ സാധനങ്ങളും പൊടിക്കാം മറ്റുള്ളവരുടെ
ആഹ് പൊടിപ്പിച്ച ആഹ് അതന്നെ അതിലൂടെ വരുമാനണ്ടാവുംചെയ്യും അതന്നെ.
ആഹ് വരുമാനം ഉണ്ടാവുകയും ചെയ്യും അത് മറ്റുള്ളവർക്കൊര് ഏഹ് ഒരുപാട് ദൂരെ പോവാതെ അട് ത്ത് അട്ത്ത് ന്ന് സാധനം വാങ്ങിചൂടെ ആഹ് അട് ത്ത്ന്ന് പൊടിപ്പിക്കാലോ ഇങ്ങനാ
ആഹ് വെളിച്ചെണ്ണക്കാണെങ്കിലോ നല്ലഇപ്പൊ ഇപ്പൊ ഇതാണല്ലോ ഇപ്പൊ എല്ലാം നമ്മള് കടേന്ന് വാങ്ങുന്ന വെളിച്ചണ്ണക്കെ മായാ ചേർത്തിട്ടെണ്ടാവുള്ളു സ്മല്ലന്നെ ഒരു വ്യത്യാസല്ലേ നമ്മൾ ആട്ടിയ വെളി ച്ചിണ്ണി വേറെ നമ്മൾ കടേന്ന് വാങ്ങണ വെള്ച്ചണ്ണന്റെ സ്മെല്ലിലെന്നെ നല്ല വ്യത്യാസാണല്ലോ.
വിത്യാസാ ആന്ന് ആന്ന്
സ്വന്തക്ക്‌ ആക്ക്ണാവുമ്പോ നല്ലൊരു നല്ലൊരു സ്‌മ്മല്ലാണല്ലോ അതിന് ആ വെൾച്ചണ്ണക്ക് ആഹ് അതന്നെ
ഇത് നമ്മള് ഏഹ്
വീട്ട്ക്ക് പോകോ കഴിക്കാന്.
ഇല്ല ഇന്ന് ഉ കൊണ്ടുവന്നിട്ടുണ്ട് ആകൊ ണ്ടുവന്ന് വീട്ടിവന്ന് കഴിക്കുവാ ഏ അല്ല ഇവിടെനിന്ന് കഴിക്കുവാണ് കടയിൽ ഷോപ്പിരുന്ന് കഴിക്കാ അഹ് അ അറര വരെഇരിക്കണം.
ആഹ് ആഹ് വേറെ ആരെങ്കിലും കൂടത്തില് വേറെആരെങ്കിലുണ്ടാവോ അത് ഒറ്റക്കന്നാവൂലേ ഇന്ന്.
ഇല്ല ഒറ്റക്കേഒള്ളൂ ഒറ്റ ക്കേള്ളു അങ്ങനെ അങ്ങനെ ഒന്നും ആ ഓരോ ദിവസ ഓരോ ദിവസം ഓരോരുത്തരടുക്കും.
ആഹ് ആഹ്
ഞാറാഴ്ച്ച അവധിയാണ്
ആഹ്
ക്കി എല്ലാ ദിവസവും ഉണ്ട്.
ഇന്നട്ട് എങ്ങനെ കച്ചോടൊക്കെണ്ടോ
അഹ് കത്യാവ്ശ്യം കച്ചോടൊക്കെ ഉണ്ട്
ആഹ് ആഹ് കോഴപ്പല്ല ഒരുവിധ ആളുകാര് അറിഞ്ഞ്കഴിഞ്ഞാല് പിന്നെ ഒരുവിധ ആള്കളൊ
ആൾളൊക്കെവരും നാടൻ സാധനങ്ങളാകുമ്പഴ്ത്തേന് മാ യം ച്ചെർത്തല്ലാന്ന് അറിയുമ്പോഴത്തേന് ആളേള് വരും
ആഹ് വരും ആതന്നെ പിന്നെ നമ്മള്ങ്ങനെ പരസ്യയിട്ട് നമ്മൾങ്ങനെ ഫോൺലും തൊക്കെങ്ങനെ വാട്സപ്പ് ഇതൊക്കെ ഷെയർയ്താ തന്നെ
ആഹ് ആഹ് അതാണ് ആന്നാന്നു ഓൺലൈൻ വഴി തന്നെ നമ്മള് പറയമ്പഴത്തേന് ആൾക്കാര് വാങ്ങിക്കുന്നുണ്ട്
ആഹ് അതന്നെ
പിന്നെ ഇവിടെ അമ്മടെ റോഡിന്റടുത്താണ്
ആഹ്
കട അന്നെരം പിന്നെ ആൾക്കാര് കാണുന്ന ആൾക്കാര് വന്ന്
ആഹ് വേം വേം വാങ്ങിക്കോളും ആഹ് റോഡ് സൈഡ് ആമ്പ അങ്ങനൊരിതാണ്
ആഹ് അങ്ങനൊര് ഉപയോഗം ഒണ്ട് അവിടെ ഒക്കെ തൊട്ടടുത്താണ്
ആഹ് ആഹ്
ആഹ് അന്നെരം ആ ചന്തേല് വരുന്ന ആൾക്കാര് വന്ന് സാധനങ്ങള് വാങ്ങിക്കുന്ന കൂട്ടത്തി ഇതും വന്ന് വാങ്ങിച്ചോണ്ട് പോകും തേങ്ങേക്കെ ഉം അത്യാവശ്യം നല്ല രീതി കച്ചവടം നടക്കുന്നുണ്ട്
ആഹ് നമ്മടിവിടെ തന്നെ കുടുംബ ശ്രീല്ലല്ലാതെതന്നെ നമ്മളയൽവാസി ഒരു പീടിയ ഒരു അങ്ങനെ കട തൊടങ്ങീട്ട് അവിടെ തന്ന ഓ രന്നെ മുളക് മല്ലി അതൊക്കെ ഓരെന്നെ ഒണക്കി പൊടിച്ചിങ്ങാണ്ട് അതേപോലെ കടയിൽ വിക്ക്ണ്ട് ഞാനധികം അങ്ങന ഇവിടെ ഒണക്കാനൊക്കെ വെയില് ഇതൊക്കെ ആകുമ്പോ ഇടക്ക് ഞാനധികം അങ്ങനെ വാങ്ങലാണ് ഓരോട ങ്ങനവാങ്ങും മില്ല്ന്ന് അങ്ങനല്ലാതെ അറിയിണ്താകുമ്പോ നമു ക്ക് ഒരു ഇത്ണ്ടാവല്ലോ അപ്പോ അങ്ങനെ വാങ്ങിക്കലനാണ്
പ്രത്യേകിച്ച് നമ്മള് കാണുന്നെ കൂടെ ആകുമ്പോ ഒറ പ്പായിട്ടും നമുക്ക് വാങ്ങിക്കാം അവര് ചെയ്യുന്നതെല്ലാം നമ്മള് കാണുന്നതല്ലെ ആഹ് പിന്നെ എത്രായാലും നമ്മൾ സ്വന്തായി ട്ട് ചെയ്താ നമുക്ക് നല്ലത് ആഹ് നല്ലത് നമ്മൾ ഞ ഞാ ഞാൻ പക്ഷെ ഇത് തൊടങ്ങുന്നതിനു മുമ്പ് ഞാൻ സ്വന്തായിട്ട് ഒണക്കി പൊടിക്യാര്ന്നു ചെയ്യുന്നത് ഇപ്പ ആയെന് ശേഷം നമ്മള് തന്നെ ചെയ്യുന്ന അതുകൊണ്ട് നമ്മക്ക് വിശ്വസിക്കാല്ലോ അപ്പ നമ്മള് ഇത് തന്നെ ഉപയോഗിക്കും
ആഹ്
എല്ലാം ഇവിടത്തെ സാധനങ്ങള് തന്നെ മഞ്ഞളൊക്കെ നമ്മള് വീടുകളീ ന്ന് വീടുകളീന്ന് വാങ്ങിക്കും നമുക്ക് കൃഷിഭവനീന്ന് ആഹ് മഞ്ഞൾന്റെ വിത്ത് കോടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അപ്പോ ആഹ് അപ്പൊ കുഞ്ഞ ഞങ്ങളും നട്ട് അയ്ലൊള്ള അയിലതൊള്ള കുടുംബശ്രീക്കാരല്ലാം നട്ട് അ പ്പം ഞങ്ങൾ ഓരോടെല്ലാം പറഞ്ഞിരുന്നു ആഹ് ഞങ്ങൾ പറഞ്ഞിരുന്നു മഞ്ഞൾ പൊറത്ത് കോടുക്കല്ലെ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാ ഞങ്ങള് വാങ്ങിച്ചു അതിനെ പുഴുങ്ങി ഒണക്കി
ആഹ്
പക്ഷെ മഞ്ഞൾ ഇച്ചരി കഷ്ടപ്പാടാണ്
ആഹ് മഞ്ഞള് കുറച്ച്ത്ണ്ട് അമ്മള് പുഴുങ്ങുമ്പളൊക്കെ കൊറേ ണ്ടാവും പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞാല് ലാകെ
ആഹ് ആല്ല മഞ്ഞള് മഞ്ഞളീ ഈ പുഴുങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് അതിന്റെ ഇതൊക്കെ തൊലി കളയണം അതൊരു
ഒരു പ്രാവശ്യം ഞാനങ്ങനെ ചെയ്തീനു മഞ്ഞൾ കുറെ നമള് അങ്ങനെ ഇണ്ടായപ്പളെ അങ്ങനെ ഇതെപോലെ പുഴുങ്ങി ഒണക്കി പൊടിച്ചീനു
ആ ഹ ഹാ പക്ഷെ അത് ച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുവി വൃത്തിയാക്കി പിന്നെ പുഴുങ്ങി പുഴുങ്ങി പിന്നെ കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഒണക്കി വെയിലൊന്നും ഇല്ലെങ്കി അത് ഒരുമാതിരി റബ്ബർ കണ ‌ക്കി കിടക്കയും ചെയ്യും ആഹ് ഓഹ് ഒണങ്ങി കഴിഞ്ഞ ഒട്ടും കാണത്തില്ല സേ കാണു ആഹ് അങ്ങന അങ്ങന അത് കാരണം അഹ് ഞം മഞ്ഞൾന് ക്ഷാമോം ഇല്ലായിരുന്നു.
ആഹ്
മഞ്ഞളങ്ങനെ ആൾക്കാരുടെയെല്ലാം ഞങ്ങളിങ്ങ് വാങ്ങിച് ഞങ്ങളെല്ലാം കൂടെ ചെയ്ത് അവർക്ക് അവർക്ക് അത്യാവശ്യം വിപണി വെല കൊടുക്കുകയും ചെയ്ത്.
ച്ചി ആ മുളകും മല്ലിയൊക്കെ പിന്നെ അല്ലാതെ പിന്നെ കടേന്ന് അങ്ങനെ വാങ്ങി
മൊളക് മല്ലി ആ ഞങ്ങള് ഹോൾസെയ്ല് പോയി എടുക്കും ആ അതെ ചാക്ക് ചാക്കിനത്തെ എടുത്ത് വല്യ വാർപ്പ് പോലുള്ള ഇതുണ്ട് ഒരു പാത്രുണ്ട് ആ പാത്രത്തെ ഇട്ട് കഴുകി ഉണക്കി കഴുകിയെടുക്കും കഴുകിയെടുത്ത് വെയിലത്ത്‌ കൊണ്ടൊന്ന് ഉണക്കും വല്യ വല്യ പണ്ടത്തെ ഒരു പരപ്പുണ്ടല്ലോ ആ ആത് സൈസ് പരമ്പ് പരമ്പിനകത്തിട്ട് ആ സംസാര്ച്ചോൾണെ സംസാര്ച്ചോ ആ അങ്ങനെ
അപ്പൊ പിന്നെ എ എന്താണ് പറയാ ആളുകൾക്ക് എല്ലാ നിങ്ങൾ ചെയ്യുമ്പോ എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ ചെയ്യലാവൂല്ലേ അത് നക്കണ ദിവസം എല്ലാരും കൂടി കണ്ടിട്ട്
ആഹ്‌
ആ അപ്പൊ പിന്നെ അ ഞാറാഴ്ച ച്ചന്റെ ഇല്ലാത്ത ദിവസം തന്നെ ഈ ദിവസങ്ങളിൽപ്പൊ കട തുറക്കാൻ അങ്ങനെ കഴോ?
ഇല്ല ഞായറാഴ്ച തൊറപ്പില്ല.
ആഹ് അതല്ല അപ്പൊ നിങ്ങൾ അധികം ഇതൊക്കെ ഉണക്കലും പൊടിക്കലൊക്കെ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ ചെയ്യലാ?
ആഹ് ആഹ്‌
ആ അപ്പൊ പിന്നെ നടപ്പ് അതന്നെ.
ആ അതെന്നെ അതെന്നെ
അല്ലാതെ വെളിച്ചണ്ണ മഞ്ഞപ്പൊടി മുളക്പൊടി വേറെ എന്തെങ്കിലും ഉണ്ടോ മല്ലി ആ ആ ആ പുളി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവുംല്ലേ?
ഞാനും വിടെ തേപോലെ നമ്മളെവിടെങ്ങെനെ കുടുംബശ്രീകാരെല്ലാരും തന്നെ അതേപോലെ പറയും. ക്ക്‌ ങ്ങനെ എന്തെങ്കിലും തുടങ്ങാന്നുള്ളത് പക്ഷെ ചെൽ ആ ചില ആളുകൾക്ക് ഇത്ണ്ടാവും പിന്നെ ചിലർക്കൊക്കെ ഒരു പേടിയാണ് നമ്മൾ തുടങ്ങിയിട്ടത് നഷ്ടത്തിലാവോ എന്നുള്ള പേടി ച്ചിട്ട് അങ്ങന ആണ്ട് ആരും തുടങ്ങാനും നിൽക്കൂല അവിടെങ്ങനെ എല്ലാരും പറ പിന്നെങ്ങെനെ ഓര നമ്മള് ഹോം ഷോപ്പ് എന്നുള്ളതിൽ ഇങ്ങന കുറച്ച് ചില നമ്മളെ കുടുംബശ്രീല് ചലെ ആൾ ക്കാരൊക്കെ അങ്ങനെ എട്ത്ത്ണ്
ആഹ്‌ ആഹ് ആഹ്
ഹോം ഷോപ്പ് തുടങ്ങിട്ട് സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന കാണ്ടിങ്ങനെ
ആ ആഹ്
ഇഞ്ഞിപ്പൊ ഹസ്ബന്റും പോയിണ്ടാവൂല്ലേ?
ആ പോയി പോയി
ആ അതിനോടൊരു രാവിലെ എല്ലാ പണികളൊക്കെ കഴിച്ചിട്ടാവും പോന്നിട്ടുണ്ടാവും അല്ലേ
ആഹ് ആ ഒരു വിധം പണിയെല്ലാം കഴിഞ്ഞു അത് കാരണം
ആഹ് ആഹ് അതന്നെ നമുക്ക് എങ്ങോടെങ്കില പോവാണ്ടെങ്കിൽ നമ്മള എങ്ങനൊയാലും വേഗോം രാവിലെ
ആഹ് ജോലി തീർക്ക അത് തന്നെ
ഞാൻ ഇന്ന് പിന്നെ മക്കള് സ്കൂളും ഇല്ലന്ന് ഹസ്ബൻറി നിന്ന് ജോലിയും ഇല്ലേനി അപ്പം പിന്നെ ഇന്ന് കൊറച്ചു നേരം വഴുകി
ആ ആ ആഹ്
മഴ ആയതുകൊണ്ട് ഇപ്പ ഞ അലക്കാനറങ്ങണം മെഷീൻുണ്ട് കേടായിണ അപ്പൊ ഇനി കല്ല്ലുമൊക്ക് ഇറങ്ങണമെങ്കില മഴ ഒന്ന് കൊറേട്ടേ അയച്ചിട്ട് ഇങ്ങനെ നൽക്കണ്
ആഹ് മഴയയി കഴിഞ്ഞൽ പിന്നെ ഉണങ്ങാൻ പാടില്ലോ
ആ ഉണങ്ങൻ പിന്നെ ഞാന് മേലെ ഷീറ്റ് ഇട്ട്ണ്
ആണോ ആ അന്നേരം പിന്നെ അവിടെ കഴുകുന്ന ആ ഒരു പാടേ ഉള്ളു.
ആ അതന്നെ പിന്നെ അവ്ടെ കെടന്ന് ഒണങ്ങിക്കോളും മറ്റത് ങ്ങെനെ മറ്റത് വെയിലറിക്കുമ്പോ പൊറത്ത് കിടും പിന്നെ പോത്തിനാവുംമഴ പിന്നിം പെയ്യ അപ്പൊ പിന്നെ അത് ട്ക്കാൻ വേണ്ടി പിന്നെ പോണം ഭയങ്കര ബുധിമുണ്ട് ഞാൻപറയാ തിനായിട്ട് ഒരാളെവിടെനിർത്ത ത്തണം ന്നറീല മ് മറ്റമ്മൾ ന്തെങ്കിലും പണി പ്പ്മൊളകംപെട്ടെന്നാവും മഴ വിചാരിക്കാതെ നിക്കുമ്പളാവും മഴ ങട്ട്
വ് ഹ ഹ ആ ആഇതിപ്പോ ഷീട് വണ്ട് ഷീറ്റ് ണ്ടായോണ്ട് കൊഴപ്പ പോല ഇല്ലായിരുന്നെങ്കി പെട്ടു പോയേനെ അത് ജൂസ്ണിണ്ക്കാണ് ഏറ്റവും മഴയായി കഴിഞ്ഞാലുള്ള പ്രശ്നം
ആ പാട് തെന്നെ
കുഞ്ഞുങ്ങളൊക്കെ ണ്ടെങ്കിൽ പിന്നെ പറയേം വേണ്ട അവര്ടെ തുണികളൊക്കെ
ഒര് വിധം ചെലത്ഒണങ്ങി കഴിഞ്ഞ് ഒരുവിധം മേലന്നായാലും അത്യാവിശ്യള്ളാകുമ്പോ പിന്നെ മ്മള് കെടക്ണ ടൈമിൽ ഫേനിട്ട് ട്ടാൽ പിന്നെ കൊറച്ചങ്ങനെ ഒണങ്ങി കിട്ടും വേറെന്താ ചായ പട് ചായ കുടിച്ചൊ പത്തെണിക്ക് ചായ ന്തെങ്കിലും കഴിക്കൊ
ഇല്ല പത്തന്ന് ചായിം കാപ്പിയും കുടച്ച് കഴിഞ്ഞാ പിന്നെ പി ഓ ശെരിറാക്കി
ആ ഓക്കെ അ
ശരി ശരി